എവിടെ സുഹൃത്ത് ഞാൻ എത്ര നേരമായി എന്നറിയുവോ ഞാൻ വിളിക്കല് തുടങ്ങിയിട്ട്.
എന്നോട് ക്ഷമിക്കണം ഞാൻ തിരക്കിലായിരുന്നു. എന്തോ കാര്യം
ഞാന്ഇവിടുന്നിപ്പോ ഏഹ് തേസ് സമയം വ്യാഴാഴ്ചയാണല്ലോ? അപ്പൊ ഇങ്ങനെ ഏഹ് ഇന്നെനിക്കാണെങ്കില് വർക്കും ഇല്ല പണി ലീവാണ്. അപ്പൊ നമ്മളിന്ന് പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്ന പറ്റി എന്താണ്? താങ്കളുടെ അഭിപ്രായം?
താങ്കൾ എന്ത് ഭക്ഷണം കഴിക്കാനാണ് ഉദ്ദേശിക്ക ക്കുന്നത് സാധാ സ്നാക്സും ചായയും ആണോ അതോ വലിയ ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങളാ
അല്ലല്ല നമ്മുക്ക് നല്ല രീതിയിലുള്ള എന്തേലും കൊറച്ച് കട്ടിയായിട്ടുള്ള ഭക്ഷണം തന്നെ കഴിക്കാം പൊറോട്ട എറച്ചി അങ്ങനെ എന്തെലുമൊക്കെ കഴിച്ചാലോ
എന്റെ പ്രിയ സുഹൃത്തെ താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പ പ്രഭാതമായിട്ടുള്ളു നമ്മള് പോഷകാഹാരം ഇറങ്ങിയ ഭക്ഷ അടങ്ങിയ ഭക്ഷണം കഴിക്കണം നമ്മൾളൊരിക്കലും ഇപ്പോൾ പൊറട്ട കഴിക്കാൻ പാടില്ല താങ്കൾക്ക് അത് അറിയില്ലേ
അതൊക്കെ അറിയാം പക്ഷെ ഇന്ന് ഇപ്പ അതില്ലാതെ പറ്റില്ല നമ്മക്ക് എന്തായാലും പൊറോ ഒരു പൊറോട്ടയെങ്കിലും കഴിച്ചു വരാം
സോ ഞ എന്നോട് ക്ഷമിക്കണം ഞാൻ ഇത്തരത്തിലുള്ള ഞാൻ മേച്ചമായ വസ്തുക്കൾ കഴിക്കാറില്ല പോഷകാഹാരംടങ്ങിയ അടങ്ങിയ ഭക്ഷണം മാത്രേ ഞാൻ സാവധാനം കഴി ക്കാറുള്ളു തങ്കൾക്ക് എതൊക്കെയൊ പോഷകഹാരം അടങ്ങിയ ഭക്ഷണംമെന്ന് അറിയോ
താങ്കൾ എന്താണ് പറയുന്നത് ഇടക്കൊക്കെ എങ്ങനെയുള്ള ഒരു ഭക്ഷണരീതിയിലും നമ്മള് കഴി കണ്ടോ വല്ലപ്പോഴും അതിന്റെയൊക്കെ ടെസ്റ്റെങ്കിലും അറിയണ്ടേ എന്നും പോഷകാഹാരം മാത്രം കഴിച്ചാ മതിയോ
ഭക്ഷണം കഴിക്കണം പക്ഷെ രാവിലെ നമ്മള് പോഷകാഹാരം അടങ്ങിയ ഭക്ഷണം കഴിച്ചാലേ നമുക്ക് ഒരു ജീവിതത്തില് ഒരു ഉത്സാഹവും ഒരു ഉന്മേഷവും ഉണ്ടാവുളെന്ന് താങ്കൾ പഠിച്ചിട്ടില്ലേ താങ്ങളൊരു ഡോക്ടർ അല്ലേ തങ്ങളത് മനസ്സിലാക്കണ്ടേ
അതെ അതൊക്കെ ശരിയാണ് നമുക്ക് നമ്മുടെ വായുടെ നാവിന് ഓരോരോ ടേസ്റ്റുകൾ അറിയാനുള്ളൊരു കൊ കൊതി ഉണ്ടാവുകയില്ലേ ഇടക്കൊക്കെ ഒന്ന് പോയിട്ട് പോഷക ആഹാരമല്ലാത്തതും പൊറോട്ടക്കും അതിൻ്റേതായ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പ അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമല്ലല്ലോ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എല്ലാം ആഹ് ആവശ്യമായി വരുന്നൊരു ഘടകമാണല്ലോ
താങ്കൾ പൻ ആഹ് പറയൂ പറയൂ
ആഹ് പൊറോട്ടയിലും പൊറോട്ടയില് ഫുള്ള് ദോഷമാണെന്ന് താങ്കളോട് ആരാ പറഞ്ഞത് പൊറാട്ടയിലും ചില ഒരു കണ്ടന്റെങ്കിലും ഒരു അണുമണിയെങ്കിലും ഒരു ഗുണം ഉണ്ടാവുകയല്ലോ അത് നമ്മുടെ ശരീരത്തിന് കിട്ടട്ടെ
താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പൊറോട്ട ഉണ്ടാക്കുന്നത് മൈദ ഉപയോഗിച്ചാണ് മൈദ എന്ന് പറയുന്നത് ഗോതമ്പിന്റെ വേസ്റ്റാണെന്നേ വെറും പാക്യ വസ്തുവാണെത് മനസ്സിലാക്കണം അതുപോലെ തന്നെ എന്നും ദോശയൊക്കെ അരി അ അ അരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു ഉണ്ടാക്കുന്ന വളരെ പോഷകാഹാരങ്ങളടങ്ങിയ ഒരു വസ്തു ആവും ഓരോ വസ്തുക്കളാണ് അത്തരത്തിലുള്ള വസ്തു ഭക്ഷണങ്ങള് കഴിക്കുന്നതാണോ പൊറോട്ട കഴിക്കുന്നതാണോ നല്ലതെന്ന് ചിന്തിക്കു ഡോക്ടർ എന്താണ് താങ്കൾ ഇങ്ങനെയൊക്കെ പറയണത്
താങ്കൾ പറയുന്നത് ശരിയാണ് അതിനെ ഞാൻ പൂർണ്ണമായി നിരസിക്കുന്നില്ല പക്ഷേ എപ്പോഴെങ്കിലും അഹ് ആഴ്ചയിൽ ഒരു ദിവസമോ മാസത്തിലോ രണ്ടു ദിവസമോ ഒക്കെ ഇങ്ങ് ഇത്തരത്തിലുള്ള ഒരു ഭ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിനും കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല അത് നമ്മുടെ ശ ശരീരത്തിന് ഗുണം മാത്രമാണ് ചെയ്യുക എന്നതാണ് എനിക്ക് തോന്നുന്നത് എഹ് താങ്കൾ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്
താങ്കൾ പറയുന്നത് ശരിയാണ് ആഴ്ചയില് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മാസത്തില് ഒന്നോ രണ്ടോ കഴിക്കുന്ന നല്ലതാണ് പക്ഷെ താങ്കൾ ഇന്നലയും മിനഞ്ഞാന്നും പോയതൊക്കെ ഞാനറിഞ്ഞിട്ടുണ്ട് തങ്ങൾ എന്നെ ഒന്ന് വിളിച്ചിട്ടുമുണ്ട് പക്ഷെ ഞാൻ കോൾ എടുക്കാതെ നിന്നതാണ് എന്നിട്ടാണോ താങ്കൾ പറയുന്നത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പോകുന്നത് നല്ലത് താങ്കൾ സ്ഥിരമായിട്ട് പോകാറുണ്ടെന്നാണ് താങ്കളുടെ അടുത്ത് താങ്കളുടെ സുഹൃത്തുക്കളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്
ഇല്ലില്ല നമ്മളങ്ങനെ സ്ഥിരമായിട്ട് പോകുന്ന ഒരാളല്ല താങ്ങ മിനഞ്ഞാന്ന് ഞാൻ പോയി എന്നുള്ളത് ശരിയാണ് പ ക്ഷേ ഏഹ് അന്ന് ഞാൻ കഴിച്ചത് ഇഡ്ഡലിയാണ് ഇഡ്ഡലി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണല്ലോ പൊറോട്ടയേക്കാളൊന്ന് കൂടി നല്ല ഇതാണല്ലോ നമ്മുടെ ഇഡ്ഡലി അതുപോലെ ദോശ അതുപോലെയുള്ള കാര്യങ്ങള് പൊറോട്ട പൂരി അങ്ങനെയുള്ള എണ്ണയിൽ കലർത്തുന്ന പ്രശ്നങ്ങളാണല്ലോ കൂടുതലായും വരുന്നത് അപ്പോ എന്നാലും ക്ക് അന്ന് കഴിച്ചത് ദോശയും അതുപോലെ ഇഡ്ഡലിയുമാണ് അത് നമ്മുടെ ശരീരത്തിന് അത്ര വലിയ പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യമല്ലല്ലോ
താങ്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ താങ്കളുടെ വീടുകളിൽ ആളുകളില്ലേ പിന്നെ എന്തുകൊണ്ട് താങ്കൾ പുറത്തു പോയിട്ട് വലിയ വലിയ റെസ്റ്റോറന്റുകളിൽ പോയി ഭക്ഷണം കഴിക്കണം നല്ല പോഷകാഹാരം അടങ്ങിയ ഭക്ഷണം സ്വന്തം വീടുകളിൽ ഉണ്ടാക്കി കഴിക്കുന്ന അത്രയും വലിയ ഒരു ഗുണമുള്ള കാര്യം വേറെന്തെങ്കിലുമുണ്ടോ? താങ്കളൊന്ന്ചിന്തിച്ചു നോക്കൂ. താങ്കളൊരു നീ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് താങ്കൾക്ക് ഇതിനെ കുറിച്ച് നല്ല അവബോഹം അവബോധം ഉണ്ടാവുമെന്ന് എനിക്കറിയാം ന്നിട്ട് താങ്കൾ ഇങ്ങനെ പറയുമ്പോൾ അതിനെന്തോ ഒരു പ്രശ്നം ഉണ്ട്. തെന്തേയ്‌ വീട്ടിലെ ഭക്ഷണം ശരിയാകുന്നില്ലേ
ആഹ് വീടും വീട്ടുകാരെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല. പക്ഷെ നമുക്കൊന്നും എപ്പോഴെങ്കിലൊക്കെ പുറത്തുള്ള കാര്യങ്ങള് നമ്മള് അറിയണന്നുണ്ടല്ലോ നമ്മുടെ നാവ്‌ അതിനായി കൊതിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പ്പമ്മ ഓരോരുത്തരും വീട്ടിൽ നിന്ന് മാത്രം ഭക്ഷണം കഴിച്ചു അത് ശീലിച്ചാൽ നമു ക്ക് നമ്മളെവിടേലും വിദേശത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ യാത്രകൾ ചെയ്യുമ്പോഴൊക്കെ നമുക്ക്പ്പോ എപ്പോഴെങ്കിലും യാദൃശികമായി പുറത്തു നിന്ന് ഭക്ഷണം കഴി ക്കണ്ടൊരു സാഹചര്യം ഉണ്ടായി എന്ന് വെക്കട്ടെ അപ്പൊ നമുക്ക് അതിനെ പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യമായി തീരും. പ്പതിന് വേണ്ടിയിട്ടാണ് ഞാൻ എട ക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ വല്ലപ്പോഴും ഇഹ്‌ പുറത്തു പോയിട്ടൊക്കെ ഭക്ഷണം കഴിക്ക്ന്നത് ഏഹ്., വീട്ടുകാരെയും വീടിനെയും ഇഷ്ടപ്പെടാത്തത്കൊണ്ടല്ല എന്തെന്നാലും എന്റെ ഭാര്യ നല്ല ആഹ് ഭക്ഷണ രീതിയും ഭക്ഷണമുണ്ടാക്കും അവനവർക്കിഷ്ടപ്പെട്ട രീതിയിലുള്ള നല്ല ഫുഡുകളൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നല്ല സ്വാദിഷ്ടമായ നല്ല രസകരമായ രുചികരമായ നല്ല നല്ല ഫുഡുകൾ അവര് നല്ല അവളുടെ ഇഷ് ഷ്ടത്തിനനുസരിച്ച് അവൾ ഇണ്ടാക്കി തരുന്നുണ്ട് അഹ്‌ അഹ് നമ്മളത് കഴിക്കുന്നതോടൊപ്പം ഇഹ്‌ പുറത്തൊക്കെ പോയിട്ട് വല്ല പ്പോഴും നമ്മുടെനാവിനെ പുറത്തുള്ള കാര്യങ്ങളുടെയും രുചി അറിയിക്കുക എന്നുള്ളൊരു രു ആഹ് ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് ഞാൻ പോകുന്നത്
ഞങ്ങനെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ ആഹ്, രാത്രി പത്ത് മണിക്ക് ശേഷം എന്റെ കൂടെ വരൂ ന്നമ്മുക്ക് നല്ല മന്തിയും അൽഫാമും വ്യത്യസ്ത തരത്തിലുള്ള വളരെ രുചികരമായിട്ടുള്ള പല ഭക്ഷണങ്ങളും ലഭിക്കുക രാത്രി പത്തുമണിക്ക് ശേഷ മാണ്. ആ സമയത്ത് താങ്കൾ എന്റെ കൂടെ വന്നാൽ ഞാൻ താങ്കൾക്ക് മനോഹരമായ സുന്ദരമായ വളരെ ഏഹ് രുചിയുള്ള ഭക്ഷണങ്ങൾ വാങ്ങിത്തരാം. താങ്കൾക്കത് വളരെ ആസ്വദിച്ച് സന്തോഷിച്ച് വളരെ വയറ് നെറച്ച് കഴിച്ചു കഴിച്ചതിനു ശേഷം വളരെ സന്തോഷമായിട്ട് ഒറങ്ങുകയും ചെയ്യാലോ പിന്നെ രാവിലെ എഴുന്നേൽച്ച് നല്ല പോഷകഹാരംഅടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ പോരെ, എന്തിനാണ് രാവിലെ ഞമ്മള് വെറുതെ ആ ശരീരത്തെ കേടു വെരുത്തുന്നത്
താങ്കളുടെ ആ ഒരു രീതി തെറ്റായ ഒരു രീതിയാണ്. കാരണം രാത്രി നമ്മളധി അമിതമായിട്ട് ഫുഡ് കഴി ചിട്ട് നമ്മൾ പുറത്തുന്നൊക്കെ ഫുഡ് കഴിച്ചിട്ട് നല്ല രീതീല് ഭക്ഷണം കഴിച്ച് വയറ് വീർപ്പിച്ച് കടന്നുറങ്ങുന്നതിനേക്കാൾ നല്ലത് രാവിലെ കഴിച്ച് പണിക്ക് പോകുന്നതല്ലേ കാരണം രാ പിന്നെ രാത്രിയാവുമ്പോ ഞമ്മളെന്താണ് ഭക്ഷണം കഴിച്ചിട്ട് നേരെ വന്ന് കടന്നുറങ്ങുകയാണ്. അത് നമ്മടെ ശരീരത്തിന് വളരെയധികം പ്രയാസകരവും പ്രശ്നവുമാണ് ത നമ്മുടെ ശരീരത്തിന്റെ വയറിന്റെ ഘടനെയത് ബാധിക്കും നമ്മുടെ ശരീരത്തിന്റെ ഏഹ് ഉം ദഹന വ്യവസ്ഥ ത്തെ അത് എ താളം തെറ്റിക്കുന്നൊരു ലെവൽ ലെവെലാണ് ഉണ്ടാവപ്രത്യേകിച്ച് നമ്മൾ മന്തി പോലെയുള്ള ഭക്ഷണംകഴിക്കു ക്കുമ്പോൾ രാത്രി കോഴിയിറച്ചി പോലെയുള്ളത് കഴിക്കുമ്പോൾ അത് ഏ നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ് നമ്മുടെ ശരീരം നേരെ വന്ന് റസ്റ്റെ ടുക്കുമ്പോഴ് വിശ്രമിക്കുമ്പോഴും നമ്മുടെ വയറിനുള്ളിലുള്ള ആന്തരിക അവയങ്ങള് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് അവിടെ നമ്മള് മനഃപൂർവ്വം സൃഷ്ടിച്ചു കൊടുക്കുകയാണ് അപ്പ ആ ഒരു അവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ താങ്കളോട് രാവിലെ തന്നെ ഈ പ്രഭാത പുലരിയിൽ തന്നെ ഭക്ഷണം കഴിക്കാനുണ്ടോയെന്ന് ചോദിച്ചത്
അപ്പോൾ നിങ്ങള് പറയുന്നത് ശരിയാണ് രാവിലെ നമ്മള് പോഷകാഹാരം അടങ്ങിയ ഭക്ഷണം കഴിക്കാതെ തോന്നുന്ന ഏതെങ്കിലും പൊറാട്ടയും എണ്ണക്കടികളും തിന്നുന്നതാണ് നല്ലത് അത ഒരിക്കലും അല്ല താങ്കൾ പറയുന്നത് താങ്കൾ ഡോക്ടർ എന്ന നിരക്ക് പറയുന്നത് ശരിയാണെങ്കിലും അതിൽ പല കാര്യങ്ങളും തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്ന് ഞ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് രാത്രി പത്ത് മണിക്ക് ശേഷംമാണ് ഞാൻ മന ന്നാക്കിയെത് രാവിലെ ഉച്ചയ്ക്ക് നല്ല പോഷകാഹാരംമാണെങ്കി ഭക്ഷണം കഴിക്കയും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഞമ്മൾ പുറത്തു പോയിട്ട് നല്ല സുന്ദരമായ ഭക്ഷണങ്ങൾ കഴിച്ച് രുചികരമായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യണോ അതിന് നമ്മള് അത് കൈക്കളും ആവശ്യകതയാണ് ച ചില സമയങ്ങളിൽ നമ്മുടെ ശരീരങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള വിറ്റാമിനുകൾ ഉണ്ടാവും ശരി തന്നെ പക്ഷെ പല വിറ്റാമിനുകളും നമുക്ക് കിട്ടുന്നത് പുറത്തു നിന്നുള്ള ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുമ്പോഴായിക്കും ഉദാഹരണം അൽഫാം അൽഫാം എന്ന് പറഞ്ഞൽ ചിക്കൻ നമ്മള് പൊള്ളിച്ചെടുക്കുന്ന ഒരു വസ്തുവിനാണ് അൽഫാമി എന്ന് പറയുന്നത് ഈ ഒരു ചിക്കൻ തിന്നുമ്പോൾ നമുക്ക് ഒരുപാട് എനർജി കിട്ടുന്നു പ്രോട്ടീന് കിട്ടുന്നു അതുവളരെ ശരീരത്തിന് നല്ലെ ആ നല്ലതാണ് പിന്നെ പിന്നെ വേറൊരുപാട് ശാസ്ത്രലോകം തന്നെ ഡോക്ടേഴ്സ് തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട് രാത്രി ഒരുപാട് ഭക്ഷണം കഴിച്ചാടെ നമുക്ക് ഫാറ്റ്‌ ഉണ്ടാവും തടി കൂടും അപ്പൊ തടിയില്ലാത്തവർക്ക് രാത്രി ഒരുപാട് ഭക്ഷണം കഴിക്കുന്നത് അതുപോലെ ശരീരത്തിന് നല്ലതാണല്ലോ അവർക്ക് തടി വെക്കാന താല്പര്യം പെ കൊടുക്കുകപ്പോൾ രാത്രി ഭക്ഷണം കയി ഞാൻ മനസ്സിലാക്കിയ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാത്രി പത്തുമണിക്ക് ശേഷം വയറ് നിറയെ പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുന്നത്
അതെ അതെ താങ്കൾ പറഞ്ഞത് വളരെ ഒരു ശെരിയായ മെത്തേഡ് തന്നെയാണ് പക്ഷെ എന്നോട് എനിക്ക് കൂടുതലായിട്ടും തോന്നുന്നത് ഏർ രാവിലെ കഴിക്കുക എന്നുള്ളതിനേക്കാൾ രാവിലെ കഴിക്കുക എന്നുള്ളത് തന്നെയല്ലേ രാത് ഉപയോഗിച്ചഭക്ഷണം അങ്ങനെ കഴിച്ച് കിടന്നുറങ്ങുന്നതിനേക്കാളും നല്ലത് ആ ഒരു തരത്തിലുള്ള ഭക്ഷണം കഴിക്കുകഎന്നത് തന്നെയാണ്
അപ്പൊ താങ്കൾ പറയുന്നത് ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് തന്നെയാണെന്ന് അല്ലെ അങ്ങനെയാണെങ്കില് താങ്കൾ എന്റെയും കൂടെ ഇന്ന് രാത്രി പ ഒമ്പത് മണിക്ക് ശേഷം എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോലൂ താ താങ്കൾക്ക് വേ എന്റെ വക മുഴുവൻ ചിലവ് ഞാനെടുക്കും താങ്കൾക്ക് എന്താ വേണ്ടത് ഏറ്റവും നമ്മുടെ നാട്ടിൽ കിട്ടുന്നപിന്നെ ഏ സുന്ദരമായ ഹോട്ടലുകളിയാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ഏറ്റവും സുന്ദരമായി കിട്ടുന്ന ആര് ഇതുവരെ വല്ലാതെ കഴിക്കാതെ നി കൈക്കാതെഇന്നെലെയും മിനിഞ്ഞാന്ന്മായിട്ട് ഇവിടെ ഇറങ്ങിയ പുതിയ സ്പെഷ്യൽ സാധനങ്ങൾ ഉണ്ട് ആർ പ്രത്യേക ഭക്ഷണങ്ങൾ താങ്കൾക്ക് ഞാൻ വാങ്ങിത്തരികയും താങ്കൾഅത് സ്വദിച്ച കർഷിച്ചു നോക്കൂ താങ്കൾ തന്നെ പറയും എന്ത് സുന്ദരമായിരുന്നത് എന്ത് ടേസ്റ്റ് ണെന്നുള്ളത് എന്ത് രുചികരമാണെ ന്നുള്ളത് തൾ താപര്യം ഒരുമ തന്നെ അറിയിച്ചാൽ മതി രാത്രി പത്തുമണിക്ക് ശേഷംഞാൻ സ്ഥിരമായിട്ട് ആ ഷോപ്പില് ആ ഒരു കടൽ പോകുന്നതാണ് അവരെ മറ്റും എനിക്ക് നല്ലൊരു ബന്ധമുണ്ട് താങ്കൾ താല്പര്യപ്പെടുകയാണെങ്കിൽ താങ്കൾക്ക് വേണ്ടി ഞാൻ എടുത്ത് വെക്കാൻ അവരോട് പറയാം
ഓക്കെ ഓക്കേ എന്നാ നമക്ക് ഇന്ന് രാത്രി പത്ത മണിക്ക് ശേഷം നമക്ക് അവിടെ തന്നെ പോയിട്ട് ഭക്ഷണം കഴിക്കാം മന്തിയൊന്നും വേണ്ട ചെറിയ രീതിയിലുള്ള ലഘുവായിട്ടുള്ള എന്തെലും ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പോകാം അപ്പോ ശരി എന്ന നമുക്ക് രാത്രി എന്തായാലും കാണാം
പൈസ താങ്കൾ പൈസ എടുക്കണ്ടേ ഞാൻ വാങ്ങി തരാമന്ന് താങ്കളോട് പറഞ്ഞതല്ലേ പിന്നെ ഇതിനെ താങ്കൾ മന്തിയൊന്നും വേണം മന്തി തിന്നണമെില്ല നമ്മൾ ഇതുവരെ തിന്നാത്ത താങ്കൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തതു പോലുമായ വളരെ സ്പെഷ്യലായ വിദേശത്ത് നിന്ന് പുറത്തിറക്കിയ ഭക്ഷണങ്ങളുണ്ട് ഞാൻ അത് തങ്കക്ക് വങ്ങി തരാം താങ്കൾ തിന്നണം നിർബന്ധമായിട്ട് തിന്നണം അങ്ങനൊണെങ്കം
ഓക്കെ ഓക്കേ അതെ അതെ നിന്ന് താങ്കളുടെ നിർബന്ധ പ്ര്രകാരം നമുക്ക് കഴിക്കാം ശരി എന്നാൽ ഓക്കെ ഞൾ രാത്രി വിളികണ്ട്
അഹ് കാണാം